ഹലോ ഹലോ കേൾക്കാവോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ്
ആഹ് എന്തൊക്കെയുണ്ട്
നല്ലതാണ് നല്ല വിശേഷമാണ് എന്തൊക്കെയാ നിങ്ങളെ വിശേഷം
ഞങ്ങടെ വിശേഷം ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പോകുന്നു
ആഹ് ആഹ് ചായ കുടിക്കാൻ ആകുന്നേ ഉള്ളൂ ഇപ്പൊ കുടിച്ചിട്ടില്ല ഒരു അഞ്ച് മണിയക്കായിട്ടാ കുടിക്കാറ്
അഞ്ചു മണിക്കലയോ ഉച്ചക്ക് ഉണക്കെ കഴിഞ്ഞ് ഉറക്കൊന്നുല്ലേ
ആഹ് എപ്പോഴെങ്കിലും നമുക്ക് അധികം ക്ഷീണം തോന്നുമ്പോഴേ ഉറങ്ങാറുള്ളു എപ്പോഴും കടക്കാറില്ല നിങ്ങളോ നിങ്ങളെങ്ങനെയാണ്
ഞാന് ജോലി ആയിരി ഓരോരോ ജോലികൾ കാണും നമ്മള് വീട്ടില് ഇരിക്കുമ്പ എപ്പോഴായാലും ഇങ്ങ് ജോലിയാണല്ലോ നോക്കുന്നതും കാണുന്നതും എല്ലാ അങ്ങ് ജോലിയായിരിക്കും അതുകൊണ്ട് ഉറക്കമൊന്നും പകലില്ല
ആഹ്
പകല് ആഹ് ഓരോ പാചകവും കാര്യങ്ങളും ജോലിയൊക്കെ ആയിരിക്കും
ഉം കുടുംബശ്രീയില് ജോലി ഉണ്ടാവാറുണ്ടോ കുടുംബശ്രീയില്
ആഹ് പോകാറുണ്ട് ഇടയ്ക്കിടക്കൊക്കെ നമുക്ക് പഞ്ചായത്തിലൊക്കെ പോകേണ്ടി വരും
ആഹ് നിങ്ങളെ ഏ എന്തെല്ലാം ഫുഡ് പാ പാചകം ചെയ്യും
ഫുഡ് നമ്മള് എല്ലാം എല്ലാം വെക്കും പിന്നെ എന്താ ഒന്നും നല്ലതുപോലെ അറിയത്തില്ല എങ്കിലും നമുക്ക് അറിയാവുന്ന പോലെയൊക്കെ എല്ലാ ഫുഡുകളും വെക്കും പിന്നെ അറിയാൻ വയ്യാത്ത ഒക്കെ നമ്മള് യൂട്യൂബ് നോക്കിയൊക്കെ പാചകം ചെയ്യും ഇപ്പം ചക്കയുടെയൊക്കെ സീസൺ ആണല്ലോ അപ്പ ആഹ് അപ്പ ചക്ക വെച്ച് ഓരോന്നൊക്കെ നമ്മള് ഉണ്ടാക്കും ചക്ക വറ്റില ഉണ്ടാക്കും പിന്നെ ചക്ക വെച്ച് ഈ വയണലക്കത്ത് വെച്ച് ആഹ് അത് തന്നെ അട ആഹ് അടയുണ്ടാക്കും പിന്നെ ചക്ക വെച്ച് ജ്യൂസ് അടിക്കും
ഉം ചക്ക പുഴുക്ക് ഉണ്ടാക്കാറുണ്ട് ഞാ അതൊക്കെ ഞങ്ങളും ചെയ്യാറുണ്ട് പുഴുക്ക് ഇണ്ടാക്കാറണ്ട് അട ഇണ്ടാക്കാറുണ്ട് പിന്നെ ചക്കക്കൂട്ടാൻ വെക്കാറുണ്ട്
ആഹ് ഞങ്ങൾ ഇതൊക്കെ വെക്കാറുണ്ട് ആഹ് ചക്കക്കൂട്ടൻ എന്തൊക്കെയാ വെക്കുന്നെ ഈ ഈ ചേർക്കുന്നത്
തേങ്ങ ചേർക്കാറുണ്ട്
ആഹ്
പിന്നെ മഞ്ഞപ്പൊടി ആഹ് മഞ്ഞപ്പൊടി വെള്ളോ ഇട്ട് ട്ട് വേവിക്കാൻ വെക്കും
ആഹ് ഹാ
ഉപ്പും ഇട്ടിട്ട് പിന്നെ നമ്മള് തേങ്ങക്കൂടി ജീരക ഒക്കപ്പാടം ഇട്ടിട്ട് തേങ്ങ അരച്ചിട്ട് പിന്നെ ഒഴിക്കൂ വെന്ത് വന്ന
ഞങ്ങള് ച ഞങ്ങള് അങ്ങനെയല്ല ഞങ്ങള് ചക്ക അരിഞ്ഞിട്ട് ചക്കക്കകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിന്നെ അതിനകത്ത് മഞ്ഞപ്പൊടി ആഹ് ജീരകം ശകലം മുളക് പൊടി തുള്ളി കുരുമുളക് ചെ കറിവേപ്പില
ഞങ്ങൾക്ക് ചക്കചക്കകൂട്ടാനില് വലിയ എരി ഇഷ്ടല്ല അത് ഓരോ ഓരോരുത്തർക്കും ഓരോ ശൈലി ആായിരിക്കുവല്ലോ അ അത് വലിയ ഇഷ്ടല്ലോ
പ്രത്യേകതയല്ല അപ്പൊ ഇതെല്ലാം കൂടെ നമ്മള് മിക്സിൽ ആഹ് ചാച്ച നമ്മള അതിനകത്തിട്ട് വേവിക്കുന്നത് പക്ഷെ നല്ല സൂത്രാണ് കേട്ടോ അപ്പ ചക്കയുടെ സമയംയതുകൊണ്ട്
ഉം
എന്തു വേണങ്കി എടുക്കാമേ ചക്കച്ച്
ആഹ് ചക്കയും മാങ്ങിയൊക്കെ ഒരു സീസണിലാണ് കിട്ടുക
അതെ അതെ
ഏ സീസൺ കഴിഞ്ഞാലും ഉണ്ടാവും ആഹ് മാങ്ങ ഞങ്ങൾക്കുണ്ട് മാങ്ങ ഏത് ഐറ്റം മാങ്ങയാണ്
ആ വെള്ള മൂവാണ്ടൻ ഉണ്ട് നാട്ടുമാവുണ്ട് പിന്നെ ഈ വെള്ളമൂവാണ്ടൻ്റെ കൂ ട്ട് രിക്കയാണെങ്കിലും പക്ഷെ അത് വിളഞ്ഞ് പഴുക്കാറാവുമ്പോ അത് പുഴു കയറും
ആ വെള്ള മൂ മാ ഞങ്ങൾക്കുണ്ട് വെള്ള മൂവാണ്ടന് ഞങ്ങള് അങ്ങനെ എല്ലാവർക്കും കാരണം ഞങ്ങൾ മൂത്ത് കഴിഞ്ഞാൽ അപ്പറക്കും പിന്നെ അറുത്തിട്ട് നമ്മള് പഴുക്കാൻ വയ്ക്കും
ആഹ് ഞങ്ങള് വെള്ള മൂവാണ്ടൻ അങ്ങനെ പഴുപ്പിച്ച് കഴിച്ചായിരുന്നു പഴിപ്പിച്ചായിരുന്നു. അത് തീർന്നു ഞാൻ ഒന്നോ രണ്ടോ ങ്ങാണ്ടേ നിപ്പോളിനി പക്ഷെ മറ്റേ ആ വെള്ളമൂവാണ്ടന്റെ കൂട്ടിലിരിക്കുന്ന ഒരു സൈസ് മാങ്ങയുണ്ട് അതാണേ പച്ചക്കാണേ ഭയങ്കര പുളിയുവാ പഴുത്തു കഴിഞ്ഞാ നല്ല മധുരവുവാ പക്ഷെ വെളഞ്ഞ് പഴുക്കാറാകുമ്പത്തേനും അതങ്ങ് പുഴു കേറും അതുകൊണ്ട് നമ്മുക്ക് കിട്ടാൻ വലിയ പാടാ ആ മാങ്ങ
ആ ബിരിയാണി വെക്കാറുണ്ടോ
ബിരിയാണി ഞാൻ വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണയേ വെച്ചിട്ടുള്ളൂ അല്ലാതെനിക്ക് നല്ലപോലെ അറിയത്തില്ല അതുകൊണ്ട് രണ്ട് തവണ ഞനെ യൂട്യൂബ് നോക്കി വച്ചിട്ടേള്ളു പിന്നെ നമ്മള് പിള്ളേർക്ക് വേണമെന്ന് പറയുമ്പോ പുറത്തൂന്നോക്കേ മേടച്ച് കൊടുക്കും
ആഹ് മന്തി വെക്കാറുണ്ടോ
മന്തിയ വച്ചിട്ടേ ഇല്ല പക്ഷെഞൻ പുറത്തനിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്
മ് ഞങ്ങളും ഇങ്ങനെ തന്നെ ബിരിയാണി വെക്കാറുണ്ട് പുതിയാവുമ്പോഴൊക്കെ പെട്ടെന്ന് വെക്കാൻ പറ്റണതാണല്ലോ
പറ്റുന്നെയാ ഉം
ഉം ഏ പിന്നെ മന്തി പുറത്തുന്ന് വാങ്ങാറാണ് പതിവ്
മന്തി വെച്ചിട്ടില്ലേ
വെച്ചിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ വെച്ചത് മക്കൾക്കാണ്ട് വല്ലാതെ നമ്മള് ഏ ഹ് ഈ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന പോലെല്ലല്ലോ നമ്മൾ ഉണ്ടാക്കു നമ്മള് നമ്മുടെ സ്റ്റൈലിലല്ലേ ഉണ്ടാക്കുക അപ്പ അത് മക്കൾക്കാണ് പറ്റില്ല മക്കൾക്ക് അലിഫാമും അതൊ ഒക്കെ വേണം ശവായ അങ്ങനത്തൊക്കെ വേണം അപ്പോൾ പിന്നെത് നടക്കലല്ലോ ആ
പക്ഷെ ചെല ആൾക്കാരാണെങ്കിൽ മന്തി വെക്കുന്ന കാര്യൊക്കെ പറയുന്നത് കേക്കാം എനിക്ക് പക്ഷേ അത്ര അറിയത്തില്ല
ഉം എനക്ക് ഉണ്ടാക്കാനൊക്കറിയ ഉണ്ടാക്കിയ നമ്മള് വലിയ പാർട്ടിയൊക്കെ ആണെങ്കില് ഏ പുറത്തേൽപ്പിക്കാറാണ് പിന്നെ ആഹ് ഉം പിന്നെ പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടോ
ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്
ആ ഞാൻതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കിയിട്ടില്ല ഓ
യോ
ഒന്നില്ലെങ്കിൽ ഒന്നും ഉണ്ടാവൂല ഒന്നില്ലെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടാവൂല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ക്യാബേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും
അത് ശരി ഉം അതും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്
ആഹ്
ഉം
പിന്നെ ഡെസേർട്ട് ബുഡിങ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ
ഓ അതൊന്നും ഞാൻ ഉണ്ടാക്കിട്ടില്ല അതൊന്നും എനിക്ക് അറിയത്തതേ ഇല്ല
പരീക്ഷിച്ച് നോക്കിട്ടുണ്ട് ടേസ്റ്റ് ആണ് പിന്നെന്ന് വെ- വെച്ചാ ഷുഗർ കട്ട് കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോ ഉം ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഷുഗർ കാ കട്ട് കട്ടും ഓയിൽ ഫ്രീ ഒക്കെ ആയിട്ട് കുറച്ച് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോ അതുകൊണ്ട് നമുക്ക് വുഡിങ്ങ് ഇപ്പ എപ്പോഴും ഉണ്ടാക്കാറില്ല എങ്കിലും പൂതിയാവുമ്പോ നമുക്ക് നമ്മൾ ഇണ്ടാക്കാറുണ്ട്
ഉണ്ട് അഹ് മക്കൾക്കൊക്കെ ഇഷ്ടം അല്ലിയോ
ആഹ് അതെ അതെ
ഉം പയസം വെക്കാറുണ്ട്
ആഹ് പായസം ഞങ്ങൾ വെക്കാറുണ്ട് അത് കോമൺ ആണ്
കോമണാ ബർമസല്ലിയും വെക്കും പ്രഥമൻ വക്കും പിന്നെ സാധാപായസം വക്കും
ആഹ്
അതൊക്കെ നമ്മൾ വെക്കാറുണ്ട് സദ്യ ഉണ്ടാക്ക- ക്കാറുണ്ട് ഓണത്തിനൊക്കെ നമ്മള് സദ്യയാണല്ലേ മെയിന് അപ്പം ഞങ്ങള് നാല് പേരേ ഉള്ളൂ വീട്ടില് അപ്പ ഞാൻ തന്നെ വേണം അതെല്ലാം വക്കേണ്ടത് അപ്പൊ സദ്യയെല്ലാം ഒരുക്കും
ഒല്ലേ
ആഹ് വിഷുവിനും അതെ വിഷുവിനും നമ്മള് സദ്യ ഒരുക്കും ഓണത്തിനും സദ്യയൊരുക്കും പിന്നെ ഉത്സവമൊക്കെ ആകുമ്പം ഉത്സവങ്ങുണ്ടല്ലേ അതിനും നമ്മൾ തന്നെ വേണം ഒരുക്കാനും
അഹ് അമ്പലത്ത് ഉത്സവങ്ങൾ ഉണ്ടാവുമ്പോ അല്ലേ എനിക്ക് അതിനെ കുറിച്ച് വല്ലാതങ്ങ് അറിയില്ല ഞമ്മള് ഇവിടെ അടു- ത്ത് കൊറച്ച ഹിന്ദുസേ ഉള്ളു
ഉള്ളൂ ആഹ് ആഹ് ആഹ് നമ്മ- ഇവിടെ എല്ലാരും ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ട് അതുകൊണ്ട്
അഹ് ഇവിടെ ക്രിസ്ത്യൻസ് കുറവാണ് ഈ ഇവിടെ ഈ ഏരിയയില് അഹ് പിന്നെ നിങ്ങളെന്തെങ്കിലും ഉണ്ടാക്കാറുണ്ടോ ട്രഡീഷണൽ ആയിട്ട്
ഞാൻ ട്രഡീഷണൽ ആയിട്ട് എന്താ ഉണ്ടാക്കുന്നേ വേറെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഉണ്ടാക്കാറില്ല പിന്നെ വീട്ടിലിരിക്കുന്ന ദിവസം മോൻ പറയും ഈ അവിലൂസ് പൊടിയൊക്കെ ഉണ്ടാക്കി തരാൻ പറയും അവിലൂസ്പൊടി ഇല്ലേ ആ പിന്നെ അതൊ- ഉണ്ടാക്കി കൊടുക്കും അവുലൂസ് പൊടി പറഞ്ഞ കഴിഞ്ഞാൽ അരി വറുത്തി- ത്ത് പൊടിച്ചിട്ട് അതിനകത്ത് പൊടിക്കുന്ന വെച്ചാ അരി വറത്തിട്ട് അതിന്റെകത്ത് ശർക്കര തേ-
ആഹ് അത് കഴിച്ചിട്ടുണ്ട് ഇവിടെ പറയാ വേറൊരു പേരാണ് ഇവിടെ പറയാ ഒരു പുട്ട് അങ്ങനത്തെ എന്തോ ഒരു പേരാ ഉരുളയാക്കിട്ട് ക്കിയിട്ട് കഴിക്കുന്ന
ആഹ് ആഹ് ആ് അതെ അതെ അപ്പൊ മോന് അന്തരം തേങ്ങയൊക്കെ ഇട്ടിട്ട് മൂൻ പറയാൻന്നരു അമ്മ അവലൂസ് കടി എടുക്കമ്മ എന്ന് പറയുമ്പോ പിന്നെ ഞാന അത് ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്ക
അത്െനിക്കിഷ്ടമാണ് ഒക്കെ പണ്ടത്തെ മെയിനല്ലായിരുന്നു പണ്ടൊക്കെ അത്
അവിടെ ഏതാ
ആ പണ്ടൊക്കെ അത് എപ്പോഴും കഴിക്കായിരുന്നു ഇപ്പഴാ ടൈം ഉ ഇപ്പൊ പിന്നെ നൂഡിൽസ് സ് അങ്ങനത്തെ കുറേ ഐറ്റംസ് വന്നതുകൊണ്ട് അയി്മന്നൊക്കെ കുറേ പിന്തിരി ഞമ്മള് അവല്
പിള്ളരെ
ഉം
എന്റെ മോക്ക് ഇപ്പഴും മോള് പറയും അമ്മ നൂഡിൽസ് മേടിക്കണമ്മ യൂഡിൽസ് മേടിക്കണ ഇപ്പീടെ ഒക്കെ ഉ അങ്ങനെ ഇതൊക്കെ വാങ്ങ രാവിലെ നമ്മളല്ലാതെ പോലെ ഉണ്ടാക്ക വണെങ്കിൽ അവർക്ക് വല്യ പാടാ അപ്പ ആയാലും ദോശ ആയാലും അതൊക്കെ വല്യ പാടാ അങ്ങനം പറയ ഇജ്ജ് നൂഡിൽസ് മേടിച്ചോണ്ട് വരാൻ ഞാൻ കഴകാന്ന് പറയും അങ്ങനത്തെ പിള്ളരെ
ഉം
പണ്ടൊക്കെ നമ്മൾ എ എന്തോ ന്യൂഡിൽസാ കഴിച്ചേ പണ്ടങ്കും ഇല്ലല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങള്
ആഹ
അപ്പ അണെങ്കി അപ്പം പുട്ട് അനെങ്കി പുട്ട് ദോശ അണെങ്കി ദോശ എന്തുവാ ഉള്ളതെന്ന് വെച്ച കഴിഞ്ഞാൽ അതായിരുന്നു കഴിക്കുന്നു ഇപ്പൊ അവർക്കൊക്കെ രാവിലെ നൂഡിൽസ് വേണം
രാവിലെ ഇങ്ങെളെന്താ ഉണ്ടാക്കാറ് രാവിലത്തെ കടികൾ
രാവിലെ ഓരോ ദിവസം ഓരോന്നായി എടുക്കുന്നു ചില ദിവസങ്ങളിൽ അപ്പയിരിക്കും ചില ദിവസങ്ങളിൽ ദോശ ആായിരിക്കും ചില ദിവസം പുട്ടായിരിക്കും ഇപ്പഴാണെങ്കിൽ ആ റോസ് അരി ഉണ്ടല്ലോ ആ റോസരി ആഹ ചുമന്നരി ഒക്കെ പറയുവല്ലോ
അതെ അതെ എന്താ മട്ടരിയാണോ മട്ടരി
അത് ഞാൻ പിന്നെ കൊറച്ച് വാങ്ങിച്ച് പൊടിച്ചായിരുന്നു അപ്പൊ അത് വെ ച്ച്. ഇപ്പ പുട്ടുണ്ടാക്കലും ഇടിയ
ആ അത് വെച്ചുണ്ടാക്കിയാ നല്ല ടേസ്റ്റ ആാണ് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ സാദാ പുട്ടിനെക്കാട്ടിലും ഇഷ്ട എനക്ക് അതാണ്
അതാ ഒരു പ്രത്യേക ടേസ്റ്റ്ല്ലോ തേങ്ങയൊക്കെ തോനെ ഇട്ട്ടുക്കാമെങ്കിൽ നല്ലതാണ്
എനിക്ക് മട്ടരിച്ചോറും ഇഷ്ടമാണ്
മട്ടൊരി ചോർ ആ പക്ഷെ ആ ചുമന്ന കളർ വല്ല വെള്ളമട്ട അരിയും ഉണ്ടല്ലോ എനിക്ക് അതാ ഇഷ്ടം ഈ ചുമന്നരിയേക്കാട്ട് കൂടുതൽ ഇഷ്ടം ഉം
വ അതുഴ
എങ്കി ശരിയടാ ഓക്കെ അപ്പൊ ശെരി ആഹ ഓക്കെ
ആ